എന്തക്കെ വർത്താനം
നല്ലർത്താനം
ചായൊക്ക കുട്ച്ചോ?
ചായ ആ കുടിച്ചു
മാര്യാഡാണോ?
അല്ലല്ല
മ് പഠിക്കാ?
ആഹ് പഠിക്ക ഇപ്പ പ്ല സ് ടു കഴിഞ്ഞു
ഏഹ് പിന്നെ കൊട്ത്തില്ലേ കൊ ഇഞ്ഞെന്താ പഠിക്ക്ണെ?
ഇനിങ്ങെനെ അന്വോഷിച്ചോണ്ട് ന്ക്കാണ്
ഏഹ്
നഴ്സിങ്ങ് മെഡി
അതെ ആഹാ
ഇങ്ങള് മാര്യാഡാ?
ആഹ് പിന്നെന്താ
കുട്ടികളൊക്കെ ഉണ്ടോ
ഓ ഉണ്ട് മൂന്നാളുണ്ട്
ആഹ എത്തില്ല പഠി
വലിയ മോന് ഏഴിലാണ് രണ്ടാമത്തോൻ നാലിലാണ് ചെറുത് പിന്നെ അംഗൻവാടി പോയ
ആഹ്
എല്ലാരും പോയി ഞാൻ തന്നെ ഉള്ളൂ
ഹസ്ബൻഡന് എന്ത ജോലി
ഹസ്ബൻഡ ഇവിടെ നാട്ടിൽ തന്നെ റൂഫിമാർക്കാണ്. സിബ്ലിംഗ്സൊന്നുല്ല ഇന്ന് ഉപ്പുമാവ് തന്നെ
ഉപ്പുമാവോ.
സിബ്‌ലിങ്സ് ഇല്ല ചോയിക്കാ ഉപ്പമാക്ക് ആഹ
ആ ഉണ്ട് ഒരു താത്തിം ഒരു അനിയനും
ആ താത്തൻ്റെ കല്യാണം കഴിഞ്ഞോ
ആഹ ഓളെ കല്യാണം കഴിഞ്ഞു. ഓക്കാണെ കുട്ട്യാളുണ്ട് പിന്നെ അനിയന് ഒന്നാം ക്ലാസിൽ
ഏ അനിയൻ എന്താ പഠിക്ക്ണേ
ഏ
പ്ലസ് ടു അനിയന് പഠിക്കല്ലേ
അനിയനോ
അനിയന്.
അനിയന് ഒന്നാം ക്ലാസ്സിലേ
ഏ ഒന്നില എത്തിട്ടുള്ളൂല്ലേ ആഹ പിന്നെ ഉപ്പല്ലടെ
ഇപ്പല്ല്യാ പണിക്കൊയ്ക്ണ്
ഏ
ഉ നിങ്ങ എന്തെിലും വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല
ആഹ്
പണികളൊക്കെ കഴിഞ്ഞോ
പണികള് കയിഞ്ഞിട്ടില്ല
ഉം
മഴ ഉമ്മ അങ്ങനെ ഓരോന്ന് ചെയ്തടുക്കണ്ടല്ലോ എങ്ങനെ
മഴ ഉണ്ടോ ചോയ് ക്ക്
ആ മഴ ഇണ്ട് ഇപ്പൊ ഒന്ന് ഇങ്ങനെ ചാറി പോയി ഇന്നലൊക്കെ വെയിലെനെന്നു യ്
ആഹ്
ഉം
കൃഷികളൊക്കെ ഉണ്ടോ വീട്ടില്
ഇല്ലെ
ആഹ
ഞങ്ങള്പ്പോ വന്നിട്ടള്ളൂ ഇങ്ങട്ട് രണ്ട് കൊല്ലായിറ്റള്ളൂ ആ
ഏ പിന്നെ ഉമ്മക്ക വടെ
ഇമ്മണ്ട് ഇവിടെ
ആഹ്
ആഹ്
പണിയിലായിരിക്കും
ആഹ് എന്താ ഉച്ചക്കൊക്കെ ഫുഡ്?
ഉച്ചക്ക് ഇന്ന് സാധാ ചോറ് തന്നെ ഞാന് നോമ്പോറ്റം ഉണ്ട് ഞാന് മാത്രല്ലേ ഉള്ളൂ ഇപ്പൊ ഉണ്ടാക്കില്ല വൈകുന്നേരം ഉണ്ടാക്കാ വിചാരിച്ച്
ആഹ്
ആരുമില്ല മക്കളൊക്കെ പോവല്ലോ ആഹ് അവർക്കു സ്കൂളിൽ ഉണ്ടാവും ഭക്ഷണം അപ്പം പിന്നെ വൈകുന്നേരം ഉണ്ടാക്കാ വിചാരിച്ചു.
ഉം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
ഇത് ഇപ്പൊ രണ്ടാമത്തെതാണ് ഫസ്റ്റ് മറ്റേ ഡാസ്ക് ഉണ്ടായിനല്ലോ വോയിസ് റെക്കോർഡ് ചെയ്യണേ ആ ചെയ്തിട്ടോണ്ട്
ആഹ്
എനിക്കിപ്പോ ഇന്നലെ ഈ ടാസ്ക് കിട്ടി ഫസ്റ്റ് ടൈം ചെയ്യാ
ആഹ്
ഉം
ഞാനും അങ്ങനെ ആ വോയിസ് അതുതന്നെയാ ആദ്യം ചെയ്തിന്നു വോയിസ് റെക്കോഡ് പിന്നെ അത്‌ എന്നോ വന്നി യേനി അപ്പം ഞാന് ഇന്നെ അങ്ങനെ ചെയ്തിലനി പിന്നെ എല്ലാരും പറഞ്ഞ് അന്ന് ചെയ്യാ നല്ലത് ഉണ്ടന്നൊക്കെ പറഞ്ഞപ്പൊ
ആഹ് ടൈം ഇന്നാ ടൈം കൊണ്ട് ചെയ്ത് തീർക്കാം എന്നില്ലേന്നു
ആഹ് അല്ല ഞാൻ ഫോമ് ഫില് ചെയ്തില്ലെന്നു
ആ പിന്നെപ്പം ചെയ്തത് ആഹ് പിന്നെ ലാസ്റ്റിലത്തേതിൽ ആല്ലേ കിട്ടിയേ
ആ പിന്നെ വെറുതൊന്നും ഫിൽ ചെയ്ത് നോക്കിയതാ ഇനി കിട്ടുവോ അറിയാ അറിയല്ലോ ഇപ്പൊ കിട്ടുകേം ചെയ്ത് അങ്ങനെ ചെയ്തതാ
ഉം ചെറോകന്താ ആ പറഞ്ഞാരുന്നല്ലേ
ആഹ് പിന്നെ എന്തുനുയേന്തോ സ്പെഷ്യൽ എന്തെലുണ്ടോ?
ഏഹ് അങ്ങനെ ഒന്നുമില്ല
ആഹ്
ഉം ചായയെക്ക് പുട്ട്
ആഹ്
അതെ
ഉം
ഉം
പിന്നെയെന്താ
അവിടെ എന്താ കാലാവസ്ഥ
ഇവിടെ ഇപ്പം ഇന്ന് മഴ പെയ്തെന്നു രണ്ടു ദിസം വെയിൽ തന്നെയാ
ഇപ്പം നല്ല മഴ പെയ്ത്
ആഹ് ഉം
ഇപ്പമൊന്നുമില്ല സുബൈക്കൊക്കെ നല്ല മഴയാ
ആ സമയത്ത് അല്ലെള്ളു
ഉം ഉം ഇടിയും മിന്നലുമൊക്കെ ഉണ്ടാ ഇല്ല കണ്ടില്ല കാണലുണ്ടോ ചോദിച്ചാൽ അങ്ങനെ അങ്ങോട്ട്‌ കാണലില്ല മക്കളൊക്കെ വലിയോൻ കാണാനുണ്ട് പക്ഷെ എന്നാ അറസ്റ്റ് ആയോണ്ടാരാരുന്നു അർജന്റീനന്റെ കളി അപ്പൊ കണ്ടല്ല അവന് മദ്രാസ് പോയണ്ട്
ആനക്കറ് വാര
ഏ
ആര സനഴിക്ക
ഞാൻ അർജന്റീനയാണ്
ആഹ
മക്കള് ഒരാള് പോർച്ചുഗലാ ബാക്കിയ എല്ലാരും അർജന്റീന അപ്പൊ ഒന്ന് അർജന്റീനന്റെ ഉണ്ട് പറഞ്ഞേനെ അപ്പൊ കാണാൻ കഴിഞ്ഞില്ല ആ സ്കപ്പ്ലോ ഇയ
ഇട്ടര കയപ്പണം കഴിഞ്
ആഹ് ഓ പറഞ്ഞേന അപ്പ പിന്നെ നമ്മുക്ക് തിരക്കിട്ട പണിയായിരിക്കും
ആഹ ഫോണിലും കാണാലുംപ്പ
ആഹ ഫോണിലന്നൊണല്ലേ
ആഹ
പിന്നെ
എത്രയട്ട എന്ത വർക്കേ തുടങ്ങീട്ട്
ഇതിലപ്പോ ആ രണ്ടാമത്തെ തന്നെ അപ്പൊ മറ്റതും ഇതും ഇത ചെയ്തിട്ടുള്ളു
ആ
നിങ്ങള് കളി കാണുമോ
ഞാന കാണ എങ്ങ ആ സമയത്ത് വഴിച്ചില്ലേ പിന്നെ കുറച്ചന്നെ
ആ
ആ
ഉം
രാത്ക്കല്ല ഒരു ടൈമത്തക്കെ കാണും
ആഹ ഫിലിമൊക്കെ കാണോ
ആഹ
ഉം
അ ഇത് വേൾഡ് കപ്പ് തുടങ്ങിയപ്പോളാണ് ടീവി വാങ്ങിയെ നേരി ഉപ്പാക്ക് കാണാൻ വേണ്ടീട്ട്
ഹാ
അങ്ങനെ വാങ്ങി
എ പിന്നെ ഉപ്പാക്കെന്താ പണി
ഇപ്പ പെയ്ന്റിങ്
അന്നെ
ഇങ്ങള വീട്ടില് ഇങ്ങളെന്നെയൊള്ളൂ
ഹാ ഞങ്ങള സ്വന്തം വ്ടാ
ഹാ
ഹസ്ബൻഡറ് പണിക്കോയ പിന്നെ ഞാനും മക്കളും പോകും പിന്നെ ഞാൻ ഒറ്റക്കെനൊള്ളൂ
ഹാ
പിന്നെ ല്ലാവരും വൈകുന്നേര ആകും വരണെങ്കിൽ
ഇങ്ങളെ പണിയൊ
ഓ പണികളെക്കെലെ കൊണ്ടപോമ്പോ ചെറിയോന കൊണ്ടപോമ്പോ തന്നെ കഴിയും
എ
പിന്നെ അങ്ങനെഫ്രീ ആകും
ഉ എങ്ങനെ പഠിക്കാനക്ക
ആ കൊഴപ്പല്ല അങ്ങനെ പോണ്
അടുത്തൊല്ല എട്ടക്ക്ലേ
അ അടുത്തല്ലം എട്ട്ക് മടിന്നെണ് നമ്മളിങ്ങനെ ഒപ്പം ഇര്ക്കണം പഠിക്ക് പഠിക്ക് എന്ന് പറഞ്ഞാ ആ
അപ്പ അത്രക്കെ ശെരിയാവും
ആഹ് കുറച്ചൂടെ കഴിയുമ്പോ ശരിയാവൂന്ന് വിചാരിക്ക
ആ സിലബസക്കെ മാറിട്ണ്ട് വയ്ന് കഴിഞ്ഞല്ലത്തെ പസാക്കക്കെ പറണ് ണ്ട്
ആഹ്
അങ്ങനെ വേൽപ്പിച്ചു വിട്ലല്ലോ ലേട്ടർ എ പ്ലസ്റ്ററ്റുണ്ട്ണ്ട് അങ്ങനെ കാട്ടിലാ വിചാരിച്ച് ഇവിടെങ്ങനെ കേരളത്തില് നല്ല പൈസേണ പഠിക്കാൻ എൽ ബി എസ് പൈസ കൊടുത്ത്ന്ന്കയ അപ്പൊ ബാംഗ്ലൂരൊ മയ്സൂരോ നോക്കാന്
ആ എന്നാ കേരളത്തിന് നല്ല പൈസേണ്
ഉം കിട്ടാനെങ്കി ഇവിട്ന്ന് പോവാൻ സുഖാണ് അടപ്പുതാവണ്ട അപ്പൊ എ ൽബീ എസ് പുത്ത കിട്ടീട്ടിലെങ്കി അ എൽ ബി എ സില ആവുമ്പേ ഏഹ്
പേസ്റ്ററ്റേജാണ് തൊണ്ണൂറ്റഞ്ചൊക്കെ വാണം അങ്ങനെ ന്നാണ് പോന്നെ ടെസ്റ്റ് കൊന്നും കിട്ടാൻ സാധ്യത അപ്പൊ ഏതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സ് കിട്ടണെങ്കിൽ അയിന് പോവും അല്ലെങ്കി നഴ്സിങ്ങ്ന് എട്ക്ക
ആഹ്
കുടുബതര
ഉം
ഉം
ഇപ്പൊ പലേ കോഴ്സുകളൊണ്ടെ ഏതാ നമ്മുക്ക് വാണ്ടിയെ
ആഹ് ഡിഗ്രി എടുത്താ ന്നാലു വർഷം പോകും ചെയ്യും
ആഹ്
അതാല്ലേ ഡിഗ്രി ഇപ്പൊ നാല് വർഷൊള്ളണ്ടേ
ആഹ് അതാണ് നാല് പേര് പോയാലും ജോലിയൊന്നും ആവത്തില്ലല്ലോ ഡിഗ്രി ആഡഡ് ആയിട്ടുള്ള കോഴ്സാരുന്നെ ഡിഗ്രിയോ പെട്ടന്നാവും
ഇന്നായിക്കോട്ടെട്ടോ ശെരി
ആഹ് ആഹ് ശെരി